ലോ!
ഹലോ! ആ, കേൾക്കുന്നുണ്ട്
ആ പറഞ്ഞോളൂ.
ഹലോ! ആ മഴയുണ്ടോ?
ഏയ്! മഴയല്ല എന്നും വെയിലല്ലേ. നല്ല വെയിലാ.
ആ ഇവിടെ വെയിലാ. മഴ ഒണ്ടായിരുന്നു. രാവിലെ ഒരു ഒൻപത് മണിവരെ നല്ല മഴയായിരുന്നു.
ഇവിടന്നന്ന് അല്ല.
തന്നെ. ആ ഇവിടെ ഇപ്പം നല്ല വെയിലാണ്.
ഹലോ! ഹലോ! ഹലോ! ഹലോ!
ആ റേഞ്ചില്ലേ?
കേൾ ക്കുന്നുണ്ടോ?
ഹലോ!
ആ നെറ്റ് വർക്ക് കട്ടാവുന്നുണ്ടോന്ന് തോന്നുന്നൂ. ഇല്ലേ?
ഇവിടെ ഫുൾ റേഞ്ച് ആണല്ലോ. അവിടില്ല
ആ.. ഇവിടെയുംഫുൾ റേഞ്ചാണ്. പക്ഷേ, ഇടക്കത്തൂരും
ആ.. എന്തോയൊന്ന് വരുന്നുണ്ട്. ക്ലിയ, ആ.. കേ, കേൾക്ക കേക്കുന്നുണ്ട്
ആ, ചുമ്മാ യിരിക്കയാണോ
ഏ
വെറുതെ യിരിക്കയാണോ
ആ.. അതെയതെ വ കുട്ടികളൊക്കെ പോയില്ലേ.
ആ.. ഉച്ചസമയമായി
ആ.. വരാനായേന് മൂന്നര നാലുമണിയാ വുമെന്നിട്ട് അവിടെയെല്ലാരും പോയിട്ടുണ്ടാവല്ലേ
ആ.. എല്ലാരും എന്റെവീട്ടിലാ ഫുഡ്കഴിച്ചോ
ആ.. അപ്പവിടല്ലേ
കഴിച്ചോ?
ആ.. ഞങ്ങളും കഴിച്ചു. ആ.. കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടിട്ടോ
ആ.. എനിക്ക്തോന്നി ഇവിടെ റെയ്ഞ്ചുണ്ട്. ഇനിയെന്താ സംഭവമെന്നറിയില്ല
ആ.. ആ.. ഇവിടെ റേഞ്ചുണ്ട്, പക്ഷേ വൈഫൈന്റെ എന്തോ കംപ്ലൈയിന്റായിരിക്കും. നെറ്റുവർക്കിഷ്യൂ ഉണ്ടാവും.
വൈഫൈയാണോ,
ആ.. അതെവൈഫൈയാണ്. അതുകൊണ്ടാണ്പ്രശ്നം.
അ.. ഹാ അതായിരിക്കുമെന്നാല്
ആ.. അതുതന്നെ ഇപ്പൊമഴയൊക്കെ യാണല്ലോ, അപ്പൊ അവിടെയൊക്കെ വയറ് കട്ടാവുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവോ
അ.. അ..
ആ.. പിന്നെ, വേറെന്താ
വേറെന്താണ്, ഇന്നുസ്പെഷ്യൽ എന്തായിരുന്നു, ഫുഡ്.
സ്പെഷ്യലൊന്നുമില്ല, ചാളക്കറി.
ചാളക്കറിയും, മ.. മത്തിയം
മത്തി, മത്തി നിങ്ങളെന്താ, മത്തീന്നാ, പറയുക ആ, ഞങ്ങളു ചാളാന്നാണ് ചാളാന്നും, മത്തീന്നു മെല്ലാം പറയും. ഉം.. അതുമുളകിട്ടത്. പിന്നെയുപ്പേരി, തൈരു പപ്പടം. അതൊക്കെ തന്നെ നിങ്ങൾക്കെന്തായിരുന്നു.
ഇവിടെ
അ.. ആഹ്.. വീടുപണിയാ
ആഹ് ഹലോ
ആ പിന്നെന്താ പഠിക്കണോ അല്ലെ വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യണില്ല വർക്ക് ഇന്റെ പഠി ഇത് കഴിയാനാണ് കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെങ്കിലും കേറണം
ഉം ഉം എന്താ ഡിഗ്രിയാണാ
ഡിഗ്രി കഴിഞ്ഞ് എന്നാ അക്കൗണ്ട്സ് രുന്നു
ആ ഓക്കേ ഓക്കേ ആഹ് മനസ്സിലായ് ആ ഞാന് അക്കൗണ്ടിങ് ഫീൽഡില് ഇല്ല ഞാന് രണ്ട് വർഷം മുന്നേ ഒരു അക്കൗൺസിലായിരുന്നു ഇപ്പൊ രണ്ട് വർഷായിട്ട് ചെറിയ ബ്രേക്കിലാണ് ആ ജോലി ചെയത രുന്നു ഇപ്പൊ രണ്ട് വർഷമായിട്ട് ചെറിയൊരു ഗ്യാപ്പിലാണ്. ആ നാട്ടിൽ തന്നെയാണ് ഇവിടെ തന്നെ
ആ ഇത് ഇപ്പ ഇവിടെ വേക്കൻസി ഒന്നുംല്ല എല്ലാരും ഇത് പഠിച്ചറങ്ങിട്ടേ ഉം അന്വേഷിച്ചിട്ടും ഇപ്പം കിട്ടാനില്ല
അതല്ലേ അക്കൗണ്ടിങ് അക്കൗണ്ടന്റ് ആ വേക്കൻസി അല്ലേ വേണ്ടത്
ആ അതെ
ഉം ഇപ്പ എല്ലാരും കൊമേഴ്സ് എടുക്കുക ബി കോംഎടുത്ത്
ആ അതെ
ടാലി പഠിച്ച അല്ലെങ്കില് മറ്റേ മറ്റേ എന്താ മറ്റേ അക്കൗണ്ടിങ് കോഴ്സ് ഉണ്ടല്ലോ
ആ അതെ ആറു മാസത്തെ കോഴ്സുണ്ട്
ആഹ് ആറു ആ അത് പഠിക്കാ പിന്നെ ആഹ് കേറുക അതാണ് ചെയ്യുന്നത്
അതെ ഇപ്പൊ കേറനെ ഇപ്പ ഞാൻ ഓരോട് അന്വോഷി യപ്പാടൊക്കെ ഫുള്ളാണ് ഇനിയിപ്പോം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട ണം എന്നാ പിന്നെ ഒന്നൂടി ഒന്ന് നിങ്ങക്ക് നിങ്ങ അങ്ങനെയൊക്കെ ചെയ്തിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്
ഇല്ല
ഇല്ലാ
ആ ഉണ്ട്ണ്ട് ഞാന് മറ്റേ ബികോം കഴിഞ്ഞു പിന്നെ ടാലി ചെയ്തു അതിനു ശേഷം ഒരുര് മറ്റേ അക്കൗണ്ടിങ് പ്രാക്ടീഷണർ ഉണ്ടാവില്ലേ അവര കീയില് ആ കുറച്ച് വർക്ക് ചെയ്ത് അവര് അവരടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു
ആഹ ആഹ അത്ണ്ടാപ്പ പിന്നെ ജോലി കിട്ടാ എളുപ്പ
ആഹ് അത് അതുണ്ടെങ്കിലില് പിന്നെ പെട്ടന്ന് കിട്ടും പെട്ടെന്ന് കിട്ടന്ന് വെച്ചാല് അതും മറ്റേ ആ ഉണ്ട്ണ്ട് അതും മറ്റേ ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ കിട്ടും സ്റ്റാർട്ടിങ്ങിലേ
ആഹ ആഹ്
കീയില് നമ്മള് മറ്റുള്ള അക്കൗണ്ട്സിന്റെ കീല്ലേ അങ്ങനെയൊക്കെ കിട്ടോ പിന്നെ ഒരു രണ്ട മൂന്ന് വ ഒരുവർഷം കഴിഞ്ഞാല് പിന്നെ മേലേക്ക് കേയറാം
ആഹ ആ എവിടെ എന്തും ഷോപ്പ് ഓഫീസ്
അല്ല ഞാനൊരു കമ്പനിയയിരുന്നു
ആഹ
പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഇങ്ങനെ ഓരോ പരിപാടിായിട്ട് മുന്നോട്ട് പോവാ ഒരു രണ്ടു വർഷമായിട്ട് ചെറിയൊരു ഗ്യാപ്പില്ല വീട്ടില് ഇരുന്ന് ഇപ്പൊ ചുമ്മായിരിക്കന്നെ ആഹ സ്ഥിരമായിട്ട് പുറത്തു പോയികൊണ്ട് ഇരുന്ന ആളായിരുന്നു അപ്പൊ ചെറുതായിട്ടൊന്ന് ഞാനൊരു റെസ്റ്റിലാണ്
ആഹ
ഇനി വേറെ എന്തെങ്കിലും നോക്കണം കുറച്ച കൂടി കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ട്
ആഹ വീട്ടില് കൊറെേ ആൾ ഉണ്ടായിക്കും
ഇല്ല ഉമ്മയും ഹസ്ബൻറ് ഉണ്ട് പക്ഷെ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലില്ല പിന്നെ മോനുണ്ട് ഉം
ഒരാളാണ്
പിന്നെ അവിടെ ആ ഒരുമണ്ട് സ്കൂൾ പോയിരിക്കേ
ആഹ
അവിടെ ഒരു കുട്ടിയാ
എനിക്ക് രണ്ടാളാണ്ട്
ആഹ സ്കൂൾ പോയതാണോ
സ് പോ ഒരാൾ അംഗവാടിയിലാണ് ഒരാള എൽ കെ ജിയും വര വരാനായിണ്
ആഹ അതെ സമയാല്ലൊല്ലേ ആ വണ്ടിയിലായിരിക്കല്ലേ പോവ ആഹ ആ ആഹ ആ പിന്നെ വേറെന്താ യാത്രൊക്കെ പോവലുണ്ടോ ട്രിപ്പ്
ആ ഇണ്ട് പ്പ പോവ
ഉം ഹസ്ബൻഡ് നാട്ടിലുള്ള ആളല്ലേ
മൈസൂരൊക്കെ ഒന്ന് പോയി സ്റ്റേ അടിച്ചു പോന്ന് ദശോ
ആഹ ആ അതെ പിന്നെ ഹസ്ബൻഡറ് നാട്ടിലുള്ള ആളല്ലേ
ഇല്ല ഇവിടെല്ല
ആഹ അകളല്ല അപ്പൊ പിന്നെ ലീവിന് വ വരുമ്പം മാത്രേ പോവാൻ കഴിയില്ലേ
അല്ല അല്ല ഞാൻ ഇന്റെ വീട്ട ഇവിടെൻ എന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ അധികം പോവല്
ആഹ ശരി
ഇവിടെ നല്ലൊ പോണ ടീമാണ് അപ്പൊ പിന്നെ
ആഹ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ കൊഴ
ഫ്രീ ഒഴിവ് കിട്ടിയാല് വള്ളൊ
ഉം ഉ ഉ മൈസൂരൊക്കെ ഞാൻ ചെറുപ്പത്ത് പോയതാ ചെറുപ്പത്തിലല്ല ഒരു എന്താ പ്ലസ് വണ്ണോ ആ പ്ലസ് വണ്ണാല്ല പത്താം ക്ലാസ്സോ അങ്ങനെ എന്തോ പഠിക്കുമ്പോൾ പോയ
ടൂർ പോയതയ്നി
മൈസൂര് ആഹ് അവിടെ സൂ ഉണ്ട്. ല്ലോ?
ആഹ ആഹ ആ
വലിയൊരു സോ അത് അവിടെ പോയി. പിന്നെപ്പ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവന്നെ. ഹഹ
ഫാമിലി ട്രി ഫാമിലി ട്ട് പോവാൻ പറ്റിയ സ്ഥലാണ് മൈസൂര്.
ഉം
ആ സറ്റപ്പ്ഇതൊക്കെയുള്ള കൊറെ ഇണ്ടല്ലോ കാണാന്.
ആ ആ നടക്കാനണ്ട് അവിടെ. മറ്റേ മൈസൂര് പാലസ് ഉണ്ടല്ലോ പാലസ്. ഉം. അതൊക്കെ ഒരുപാട് ത് കാണാന്ണ്ട്
കാണാനാണ്ട് നടക്കാനും, കഴിയണം നല്ല
ആഹ് നടക്കാന്ണ്ട്. അതാണ് പറ്റാത്തത്.
ഉ എല്ലാടുത്തും നടക്കാൻല സ്ഥലാണ്.
ഉം നടക്കാനുള്ളത് തന്നെള്ളു. പിന്നെ ഇള്ളത് പിന്നെ നമ്മൾ വയനാട്, ഊട്ടി അങ്ങനെയൊക്കെ പോവാണെങ്കിൽ വേറൊരു രസം. മൈസൂര് പോകുന്ന ത് വേറൊരു രസാ.
ഒക്കെ വേറെ വേറെ ലേ
പിൾസായിട്ടൊക്കെ പോവാൻ പറ്റിയ സ്ഥലാണ് വയനാട്.
ആ വയനാട്, ഊട്ടിയൊക്കെ.
ഉം ഊട്ടിയൊക്കെ. മറ്റേ ഫാമിലിയുടെ കൂടെ ഒക്കെ ആണെങ്കില് നിങ്ങള് പറഞ്ഞ പോലെ മൈസൂര്
ആഹ് അതാണ് നല്ലേ.
ഉം അതെ ഉം ഉം അതെ പിന്നെ ഫുഡ് കഴിച്ചില്ലേ
നേരത്തെ കഴിക്കും
ഉം
ഇനി വൈകുന്നേരം എന്താ പരിപാടി സ്നാക്സോ
വൈകീട്ട് ആ സ്നാക്സ് ഇണ്ടാക്കോ
ഇവ്ടെ ഇണ്ടാക്കൂല ഇവിടെങ്ങ ടെതില്ല അവിടെ
ആ ഇവിടെ ഇണ്ടാക്കില്ല ഇവിടെ ഇവിടെണ്ടക്കില്ല ആ ഇവിടെ ഇടക്ക്മ്മ ഇണ്ടാക്കും ഞാന് അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല എനിക്ക് ഓയിലി ഫുഡ് കഴിക്കുന്നതിനോട് വല്യയ താല്പര്യമില്ല മാക്സിമം ഒഴവാ തണേ
എന്താ ഉണ്ടാക്കല്
ഉണ്ടാക്കല് പഴപൊരി ഉണ്ടാക്കും ഉം പഴംപൊരി ഉണ്ടകും പിന്നെ ഉള്ളിവട
ആഹ
ആഹ അങ്ങനത്തെൊക്കെ ഐറ്റംസ് ഉണ്ടാക്കോ
ഇവിടെ അടുത്ത ഒരു കട ഉന്ന നമ്മള എന്തേലും വേണെങ്ക പിന്നെ അവിടെ പോയി വാങ്ങും
ആഹ കടയിൽന്ന് വാങ്ങും അല്ലേ ആഹ ആ ഇപ്പൊ കടയിൽന്ന് വാങ്ങിക്കതിപ്പ എല്ലാത്തിനും വില കൂടില്ലേ
ആഹല്ലും കൂടി
ആഹ പത്തായി പത്ത് മിനിറ്റ് ആായി ശ